ആ കേക്ക്ണ് ണ്ട്
എന്തൊക്കെണ്ട് വിശേഷം വീട്ടിലെല്ലാരും സുഖായിട്ടിരിക്കുന്നോ അതെ ഇവിടെ എല്ലാരും സുഖായിട്ടൊക്കെ ഇരിക്കുന്നു ഇപ്പൊ സ്കൂളൊക്കെ തൊറന്നില്ലേ അപ്പം അതിന്റെതായ ഉം തെരക്കും കാര്യങ്ങളും
ഉം ഉം
പിന്നെ പിന്നെ അവധിക്കാലത്ത് കുട്ടികളൊക്കൊയിട്ട് എവിടേലും യാത്രയൊക്കെ പോയിരുന്നോ
യാത്ര പോകാൻ പറ്റിട്ടില്ല ഇപ്രാശ്യം കല്യാണങ്ങളായിരുന്നു
ഓ അടുത്ത ബന്ധുക്കളുടെ വല്ലം കല്യാണായിരുന്നോ
ഇവിടെ ഹസ്ബന്റിന്റെ അനിയന്റെ മോളെ കല്യാണം ണ്ടേര്ന്നു മ്മാന്റെ അനിയത്തിന്റെ കുട്ടിൻ്റെ കല്യാണംം ണ്ടേര്ന്നു പിന്നെ ഉം ആ അമ്മാവന്റെ കുട്ടിന്റെ കല്യാണം ണ്ടേര്ന്നു ഓരോ ഫങ്ഷനേര്ന്നു പിന്നെ അതിന്റെ സൽക്കാരങ്ങള്
എ
അങ്ങനൊക്കായിട്ട് നല്ല ചെലവാ അപ്പൊ ഇപ്രാശ്യം മൂന്ന് കല്യാണം അടുത്ത ബന്ധം പിന്നെ അയൽവക്കത്ത്ള്ള കല്യാണങ്ങള് അങ്ങനെ വെറും ഈ രണ്ടു മാസം വെറും കല്യാണങ്ങളും കേറിത്താമസങ്ങളേര്ന്നു ഇപ്പൊ ഈ ജൂണിലുംണ്ടേര്ന്നു ഇപ്പ ങ്ങട്ട് കഴിഞ്ട്ടൊള്ളൂ കഴിഞ്ഞ ആഴ്ചൊക്കെ
നിങ്ങടെ നിങ്ങടെ നിങ്ങടെ നാട്ടിലൊക്കെഈ കല്യാണത്തിന് സം ഭാവന കൊടുക്കുന്ന ചടങ്ങൊക്കെ ണ്ടോ
ആ ണ്ട് അത് പിന്നെ കൊറച്ച് ആൾക്കാര് നല്ല സാമ്പത്തികള്ളോര് വാങ്ങൂല അല്ല
ആ ചെല നാടുകളിലൊന്നും ഇങ്ങനെ ഇല്ലെന്ന് പറഞ് കേട്ടിട്ടുണ്ട് അതാ ഞാൻ ചോ
ആ നിങ്ങളോടെക്കെ സ്ത്രീധനൊക്കെ ണ്ടോ
സ്ത്രീധനം അതിപ്പോഴും എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലായിടത്തും സ്ത്രീധനം കൊട്ത്തും വാങ്ങ ങ്ങലൊക്കെ ഒണ്ട്
സ്വർണൊക്കെ എത്ര കൊടുക്കും നിങ്ങളവടെ
സ്വർ അത് ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതിയനുസരിച്ച പണ്ടാന്നെങ്കില് നല്ല ഇല്ല പണ്ട് ചോ ചോദിക്കുന്നവരും ഒണ്ട് പണ്ട് നല്ല സാമ്പത്തികള്ളോര് നൂറ്റൊന്ന് പവനൊക്കായിരുന്നു കൊടുക്കുന്നത് പക്ഷേ ഇപ്പ സ്വർണ്ണവെല അപ്പോ ഒരു ലക്ഷം കവിഞ്ഞൊണ്ട് ഇപ്പം കൊറവാണ് പ്പം അങ്ങേ അറ്റം സാമ്പത്തികള്ളോര് പോലും
ആ ഇപ്പൊ കല്യാണം കഴിഞ്ഞതൊക്കെ മൂന് ന്നോ നാലോ പവൻ കൊടുത്തിട്ടുള്ളൂ എല്ലാരും അത്രേ കൊടുത്തിട്ടുള്ളു ആ അതിനന്നെ ലക്ഷ ങ്ങള് വേണ്ടെ നാലഞ്ചു ലക്ഷം വാണ്ടേ
അതെ
ണ്ടാക്കണം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ എന്തെല്ലാം പരിപാടികളുണ്ട് സുൽക്കാരങ്ങളും ഫംഗഷനുകളും അങ്ങനെയൊക്കെല്ലേ ചെക്കനായാലും പെണ്ണിന്റെ വീട്ടുകർ എല്ലാവർക്കു ഫുൾചെലവന്ന്യാണ്
അതെ ഒരു കല്യാണം നടത്തുമ്പത്തേക്ക് എന്തോരം ചെലവാ പക്ഷെ ചില ആൾക്കാരുണ്ട് ആർഭാടം കാണിക്കാൻ വേണ്ടിയിട്ട് മ റ്റുള്ള ക്കാറയിന്നു കടം വാങ്ങി നടത്തുന്നവരൂണ്ട് സത്യം പറഞ്ഞാ അതിന്റെ ഒന്നും ഒരു ആവശ്യല്ല അവരവരെ കൊണ്ട് പറ്റുന്ന രീതി
ചെയ്താ മതി ആ ഒര് മുട്ടായി കൊടുക്കലന്നെ ഞങ്ങളോടൊക്കെ ചെലതൊക്കെ എന്താണ് ഓരോരോ ആൾക്കാര് അതിപ്പോം ഏ സാമ്പത്തികള്ളോര് കാട്ടണ കണ്ടങ്ങാണ്ട് അതിൽ പാവപ്പെട്ട ആൾക്കാരാണ് അയിൽ കുടുങ്ങാ ഓലും അതെ പോലെ ചെയ്യണ്ടേ ഓരോരുത്തരത്ത് കണ്ടുകാണ്ട്
അതേ നമ്മുടെ ഇവിടെ തന്നെ അടുത്ത് ഒരു ഏ കുട്ടിയുടെ കല്യാണായിരുന്നു അവര് സാധാരണ ക്കാരാ പക്ഷെ അവർക്ക് വല്ല്യ ആർഭാടവായിട്ട് നടത്തണോന്നുള്ള ആഗ്രഹം കൊണ്ട് അവരങ്ങനെ നടത്തി ഇപ്പം സാമ്പത്തികായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായി അവരെ വീടൊക്കെ വിറ്റു അങ്ങനെ നിക്കുകയാണ്
അത് തന്നെ ചെല കുട്ടികൾ ചിന്തിക്കണം ചെല കുട്ടികൾ ചിലത് വാശി പിടുക്കും അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞുങ്ങാണ്ട്. ചിലത് പേരൻറ്സിന് ആയിക്കാരം അങ്ങനെ നടത്തണം എന്നുള്ള ആഗ്രഹം എല്ലാരും ഒന്ന് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത്ങ്ങാണ്ടൊക്കെ
അതെ എന്റെ മോടെ കല്യാണം ഇന്നാരുടെ മോളെക്കാളും നന്നായി ട്ട് നടത്തണം അങ്ങനെയൊക്കെ ചിലർക്കുണ്ട്.
ആ അങ്ങനൊരു ചിന്തേം ‌ വരും. ഉം
അതെ
ഉം അങ്ങനെ കൂടം അപ്പ ഈ മൂന്നാ ല് കല്യാണങ്ങളൊക്കെ ആയിട്ടേ ഓരോ ഫംഗഷനല് ഡ്രസ്സൊന്നൊന്നും പോരല്ലോ ഇപ്പത്തെ കല്യാണത്തിന് ഒരു ഡ്രസ്സ് ഒന്നും കൊണ്ടും തെകയില്ല. പിറ്റേ ദിവസം അവടെ പരിപാടി ഉണ്ടാവും ചെക്കന്റെ വീട്ടില് പിറ്റേ ദിവസം നമ്മളെ വീട് അങ്ങനെ ഈ ഡ്രസ് എടുക്കലും ഇതൊക്കെ ആയിട്ട് എങ്ങോട്ട് പോയിട്ടില്ലന്നാ പറയണത് ഇപ്രയോശ്യം
കുട്ടികളക്കൊക്കെ ആണെങ്കില് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഓരോ ഫംഗഷനും പുതിയ ഡ്രസ്സ് വേണം. അവരെ എടുപ്പിക്കും വഴക്കുണ്ടാക്കിച്ചായാലും
ഒരു ഇട്ട ഡ്രസ്സ് പിന്നെ പിറ്റേത്ത ഫംഗ്ഷൻ നോൽക്ക് പറ്റൂലലോ ഓ ഉം അത് ഈ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാ പിന്നെ അഡ്രസ്സല്ല
ആ അതാണ് ഏറ്റവും വലിയ പ്രശ്നം പിള്ളേരൊക്കെ ആണെങ്കില് ഡ്രസ്സ് ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ പിന്നെത് ഇടത്തില്ല ഞാനത് ഒരു വട്ടം ഇട്ടതാന്ന് പറയും
അങ്ങനെ തന്യായാണ് ഇവിടക്കെ അങ്ങനെ തന്ന്യാണ്
അതെ ഇപ്പൊ ഏ നമ്മളൊക്കെ ആണെങ്കില് ഇവിടെ ചെല ഡ്രസ്സ്കള് ഇടാത്തതൊക്കെ നല്ല ഡ്രെസ്സൊക്കെ ആണെ എങ്കില് അത് ഈ ഓരോ ഈ അനാഥാലയങ്ങളിന്നൊക്കെ ഓരോരുത്തര് വരില്ലെ ഡ്രസ്സൊക്കെ കളക്റ്റ് ചെയ്യാനായിട്ട് ആ അങ്ങനെയൊക്കെ വരുമ്പോ കൊടുക്കാറുണ്ട്
ആ അങ്ങനൊക്കെ കൊടുക്കൂലേ
ഉം അങ്ങനെയൊക്കെ കൊട്ക്കാറ്ണ്ട് നല്ല ഡ്രസ്സ് തീരെ പഴകിയതൊന്നും ഇങ്ങനെ കൊടുക്കത്തില്ല അത്യാവശ്യം നല്ല ഡ്രസ്സൊക്കെ ആണെങ്കിലും ഓ അങ്ങനെ കൊടുക്കും
ഇതിലെ ആദ്യൊക്കെ വന്നിര്ന്നു ഇപ്പൊ കാണലില്ല ഒരും കാണലില്ല
ഉം പിന്നെ നമ്മള് ആ പോവാറുണ്ട് ചെലപ്പോ എന്തെ ങ്കിലും ഫംഗ്ഷൻ നമ്മുടെ കുടുംബത്തിലാരുടെയങ്കിലും ആ ആണ്ട് ചരമവാർഷികൊക്കെ വരുമ്പഴും ആ ഒക്കെ നമ്മള് അനാഥാലയത്തില് പോയിട്ട് എന്തെങ്കിലൊക്കെ സംഭാവന കൊടുക്കും അല്ലെങ്കില് ഓ ആ ഒരു ദെവസ ത്തെ ഭക്ഷണം കൊടുക്കു ഒരു നേരത്തെ ഭക്ഷണം ഡ്രസ്സ് അങ്ങനെ എന്തേലും കൊടുക്കാറുണ്ട്
ഹ് ആ അങ്ങനെ ഒരു ഒപ്പക്കൂടി ഇതായിട്ട്ങ്ങനെ അതൊക്കെയാണ് നല്ലത്
മ് പക്ഷെ സത്യം പറ്ഞ്ഞാല് ഓരോരുത്തര് ഈ കൊ ച്ച് കുഞ്ഞുങ്ങള്ടെയൊക്കെ ബർത്ത് ഡേക്ക് എല്ലാരെയും വിളിച്ച് ആർഭാടവായിട്ട് കൊറെ കാശും ചെലവാക്കി അതിനേക്കാളും എത്രോ നല്ലതാണ് ഇതേപോലെ പാവം ക്കൊരു നേരത്തെ ആഹാരം കൊടുക്കുന്നതു അവർക്ക് ആ ഡ്രസ്സ് കൊടു
എന്താ ഒര് ഡ്രസ്സിനും പിന്നെ ഏ ഒര് നല്ല ഒരു നല്ലൊരു ഫുഡ് കഴിക്കാന് കൊതിയിള്ളെത്ര ആൾക്കാര്ണ്ടാവും നമ്മള് ഓരോ ദിവസവും നമ്മളെ വീട്ടില് വേസ്റ്റാക്കണതൊക്കെ കണ്ടാലേ അത് ഒരു നേരം എന്തെങ്കിലും ഒരു ബീഫോ ചിക്കനോ കൂട്ടി കഴിക്കാൻ ആഗ്രഹിക്ക്ണ എത്ര ആൾക്കാര്ണ്ടാവും
അതെ അതെ ഇപ്പൊ ഈ ഫോണിലൊക്കെ കണ്ടിട്ടില്ലേ ഈ ഓരോ ത്തര് ഈ ഏ വ്ളോഗ് ചെയ്യുന്നവരൊക്കെ ക്യാഷ് ചലഞ്ച് ഫു ഡ് ചലഞ്ചൊക്കായിട്ട് വര്ന്നത് അത് സത്യമാ ണോ ഈ ഓരോ പാവങ്ങള്ടെ കയ്യിലോട്ടക്കെ എത്ത്ന്നെ കാണുമ്പം ഭയങ്കര സന്തോഷം തോന്നും. അത് ഒള്ളത് ഒള്ളവ ഏ ഈ ഒരു രൂപ പോലും എടുക്കാന് ഇല്ലാത്ത ആൾക്കാര്ക്കൊക്കെ അങ്ങനെ ആഹ് എന്താ ഫുഡ് ചലഞ്ചും ക്യാഷ് ചലഞ്ചും ഒക്കെ കൊടുക്ക്ന്നെ കാണുമ്പൊ നമ്മ
അനക്ക അർഹത ഉള്ളോര്ക്ക് കൊടുക്കണം അങ്ങത്തൊക്കെ അയിന് അർഹതപ്പെട്ട ആൾക്കാര്ക്ക് കോളേജൊക്കെ എങ്ങനെ പോണ്
കോളേജ് കൊഴപ്പല്ല മ് ഇപ്പം ആ മൂന്നാമത് ആ അത്യാവശ്യം ഫ്രണ്ട്സൊക്കെ ഇണ്ട് പിന്നെ ഈ വർഷം ഒരു ഇന്റേൺഷിപ്പ് ഒണ്ടായിരുന്ന് അത് കഴിഞ്ഞതേയുള്ളു പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു
അതെവിടെക്കാരം കൊറച്ച് ദൂരെയാ കോളേജിന്ന് വേറെ സ്ഥല്ത്തല്ലേക്കാരം ആ അപ്പൊ അവിടെ മ് തൊ താമസൊക്കവിടെ എങ്ങനെ
അല്ലല്ല പോയി വെരുവായിരുന്നു
ആ അത്രേള്ളൂ അവു കൊഴ വീട്ട്ന്ന്
അല്ല നല്ല ദൂര ഒണ്ട് പക്ഷെ ട്രെയിന് പോയി വരുമ്പോ രണ്ട് മണിക്കൂർ പോവാൻ രണ്ട് മണിക്കൂറത്തെ യാത്രയുണ്ട്
ആ പിന്നെ ആവുമ്പൊ യാത്ര ഉണ്ടാവൂലല്ലോ ആഹ് മറ്റേ അവിടെ നിക്കുമ്പോ നമ്മക്കു ഹോസ്റ്റലും ചെലവും ഒക്കെ വരല്ലോല്ലെ ആ ട്രെയിന്ല് ഇണ്ടാവൂല
ട്രെയിന്ലാവുമ്പോ വല്ല്യാ ചെലവുല്ല ട്രെയിനില് ആ തെരക്കുണ്ട് പക്ഷേ ഞങ്ങള് കേറുന്ന ടൈമില് തെരക്ക് കാണത്തില്ല പക്ഷേ പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് പോവുമ്പം നല്ല തെരക്കായിരിക്കും
ആ ഇങ്ങള് സ ബസ്സില് കേറി പിന്നെ ഇതി വരുമ്പോ തെരക്കാവൂലേ
ആഹ് അതെ വൈകുന്നേരത്താണ് ട്രെയിൻ നമ്മൾ കേറ്ന്നത് ആഹ് സമയത്ത് ഈ ജോലിക്കാരും എല്ലാം കൂടെ ആവുമ്പോ നല്ല തെരക്കായിരിക്കും പക്ഷേ വീ എത്തുമ്പം രാത്രിയാവും.
അപ്പോത്ത്നും തെര
ഈ ജോലിക്ക് പോവുന്നവരെല്ലാം, ഉം.
ട്രെയിൻ യാത്ര സുഖാണ്.
ട്രെയിൻ യാത്ര സുഖാണ്. നമുക്കൊരു അവിടെ അടു റെയിൽവേ സേഷനുണ്ട് തൊട്ടടുത്തുണ്ട്.
ആഹ്
വേറെന്തൊക്കെയാ വിശേഷങ്ങള്? ഫുഡ് ഒ ഒരു ഒമ്പത് മണിയൊക്കെ ആവും ഒമ്പത് മണിയൊക്കെ കഴിയും ഫുഡ് കഴിക്കാൻ.
ആഹ് എന്താ സ്പ്യല എന്തെങ്കിലും ഉണ്ടോ?
സ്പെഷ്യലൊന്നുല്ല, ഏഹ് ചെല ദിവസങ്ങള് നമ്മള് ഞായറാഴ്ച മിക്കവാറും ചിക്കൻ മേടിക്കാറു അല്ലാത്ത ദിവസങ്ങളില് മീനോ, അങ്ങനെ എന്തെക്കെ ആയിരിക്കും.
ഉം, പിന്ന എന്താ?
അവിടെ എന്താ സ്പെഷ്യല്?
ഇവിടെ ചിക്കന.
അതേ അതെ, ചിക്കന് മിക്കവാറും വാങ്ങാറുണ്ടോ?
ഇല്ലാ, ആഴ്ചേല്. ഒന്നോ, രണ്ടോ ദിവസം വാണം. മോനെ. ചിക്കൻ നിർബന്ധം. അപ്പൊ ഞാന് മോനുള്ളത് കൊറ്ച്ച് ചെല്പ്പോ ഫ്രിഡ്ജിൽ എടുത്ത് വക്കല. ഇന്നട്ട് ഓന് മാത്രം അങ്ങനെ കൊടുക്കലാണ്, ചെല്പ്പോ ചെൽപോ. അപ്പൊ ഫസ്റ്റില് കൊണ്ടര്ണ ദിവസം ഞങ്ങള് ഒന്നിച്ച് ഇണ്ടാക്കും. പിന്നെ കൊറ്ച്ച് മാറ്റി വെക്കും. മോന് ചെല്പ്പോ ഒന്നും കഴിച്ചിട്ടില്ലെങ്കില്? ഭക്ഷണം കഴിക്കാൻ മാണ്ടി കാണ്ട് ഒന്നോ, രണ്ടോ കഷ്ണം അങ്ങനെ പൊരിച്ച കൊടുക്കും.
ആഹ്, ആൺകുട്ടികളല്ലേ? ചിക്കനും മൊട്ടൊക്കെ കഴിക്ക്ന്നത് നല്ല പ്രോട്ടീനാ. അപ്പൊ, ഈ ജിമ്മിലൊക്കെ പോകുമ്പോഴായാലും അവരെ എപ്പോഴും പറയും ചിക്കനും മുട്ടയൊക്കെ ഇഷ്ടംപോലെ കഴിക്കണംന്ന്.
ആപ് മോന അതെണ്ടേല് ഭക്ഷണം കഴിക്കൊള്ളേ? മീന് തീരെ കഴിക്ക്ണില്ല, മീൻ കഴിക്കണ്ടെ കുട്ട്യേള്, അഹ് മീൻ കഴ ക്ക്ണനെന്നെല്ല പിന്നെ പേട്പ്പിച്ചിട്ടൊക്കെ, ആഹ് മീൻ ആദ്യം കഴിച്ചീനി, ഇപ്പൊ തൊടങ്ങിയത.
ഉം ഉം
നിന്നാ പിന്നെന്താ? ഞാൻ പിന്നെ വിളിക്കണ്ട്ട്ടോ.
ഓഹ്, ശെരി.